ഹലോ കേൾക്കുന്നുണ്ടോ ഉം സുഖണാ മഴ ഇവിടെയും സുഖാണ് കൊഴപ്പൊന്നുല്ല്യാ മഴ ഇണ്ടോ?
ടേം മഴയാ ഉം ഭയങ്കര മഴ
ഇവിടെ മഴ എപ്പോഴെങ്കിലും രണ്ടു നേരം ഇപ്പൊ രണ്ട് പ്രാവശ്യം കുറഞ്ഞ രീതിയിൽ പെയ്ത് ഇപ്പ വെയില്ണ്ട് കൊറച്ച് കഴിഞ്ഞാൽ വെയില് പോകും അങ്ങനെ കളിക്കണ്ട് മഴ പറ്റെ കുറവാ ഏ ഇവിടെ മഴ നല്ലൊന്ന് കിട്ട് ട്ടിട്ട് കുറേ ദിവസായി
ഇന്നലൊക്കെ നല്ല വെയിലായിരുന്നു മെനങ്ങാന്നൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ എണീ റ്റപ്പോ മുതലേ നല്ല മഴയാ ഇടക്കൊന്ന് തോന്നിക്കും പക്ഷെ വെയിലൊന്നുല്ലാ പിന്നെ പെട്ടെന്ന് മഴ വീഴും
ആഏ
ഉം
ഭക്ഷണൊക്കെ കഴിച്ചാ
ഉം കഴിച്ച് അവിടോ?
ഇന്ന് ഞങ്ങക്ക് നോമ്പാണ്
ഓ ഇന്ന് മുഹർത്തിന്റെ ആ ഫുഡൊക്കെല്ല എല്ലാരും വന്നോ വീട്ടില്
ആ ന്ന് സ്കൂളൊന്നു ഇല്ലല്ലോ മോൾ ട്യൂഷ ന്നെ പോയി ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ഭർത്താവിന്ന് ലീവാണ്
ഉം സ്പെഷ്യലാകെ കാണല്ലോ ന്നലെ
ആഹ് ഇന്നിനി മന്തി ഇണ്ടാക്കണോ
അഹ് അപ്പൊ ഉച്ചക്ക
ഉച്ചക്ക് ഒന്നും വേണ്ടല്ലോ
ഓ നിങ്ങക്ക് ഇതോ ഇതുണ്ടോ
നോ നോമ്പുണ്ടാവുമ്പോ പിന്നെ ഭക്ഷണം വേണ്ടല്ലോ ആഹ് ആഹ് നോബ് ഫുള്ളായിട്ടല്ലേ
അപ്പോ ഫുൾ ഡേ ഒണ്ടോ അതോ ആഹ്‌
ഇല്ല്യ മ്മ രാവിലെ പൊലർച്ചെക്ക്ള്ള നോമ്പ് തൊ ആഹ് ആഹ് ബാങ്ക് തൊട്ടെഞ്ഞി സന്ധ്യാസമയല്ലേ
ഓ അതുവരെ ഫുഡ് കഴിക്കത്തില്ല പിന്നെ പിന്നെ സന്ധ്യോട്ട് കഴി
ആ ആ അങ്ങനെ വെക്ക
ആ ഓ ഓ ഇങ്ങനെ ച്ച് വല്യ പിടിയില്ല ഇങ്ങനെ കേട്ടണ്ട് അല്ലാതെ വല്ല്യെ അറിയത്തില്ല
ആഹ് ആാ ആാ ഞ്ഞിപ്പഞ്ഞി ഫുഡ് ണ്ടാക്കണം ജ്യൂസ് വേണം പലഹാരം വേണം എ ആ എല്ലാം വേണം മക് ആ മക് മക്കൾ മക്കൾ ഇന്നലെ ഞാൻ മാത്രം നോറ്റിട്ടുളെന്ന് അപ്പോ ഞാൻ പിന്നെ ഉച്ചക്ക് ഓൽക്ക് ഇണ്ട ക്കിയ ഭക്ഷണം തന്നെ കഴിച്ച്
ആഹ് ആഹ്
മക്കളു ഭർത്താവോക്കെ നോറ്റോണ്ട് പിന്നെ പലഹാരം ഒണ്ടാക്കണോ ജ്യൂസ് വേണോ പിന്നെ ഭക്ഷണം കഴിക്കഉള്ള ഇണ്ടാക്കണം ആ നമുക്ക് രാവിലെ പണി ഉണ്ടാവൂല്ല അയിന് പകരം ഉച്ചന്റെ ശേഷം ആ അങ്ങനെ ഇണ്ടാവും
വേറെ ആരെങ്കിലും ഒണ്ടോ വീട്ടി ഹെൽപ്പ് ചെയ്യാനൊക്കെ
ഹെൽപെയ്യാന് പറയണ്ട് മോളാണ് പിന്നെ മന്തിയല്ലെ അതുകൊണ്ട് ഒക്കെ റെഡി ആക്കി വെ പച്ചോണ്ടേ ഇനി വേവിക്കാനല്ലേ ഇണ്ടാവുള്ളൂ
ഓഹ് നിങ്ങ്ള് ഹസ്ബൻറ്റും വൈഫും മക്കളും മാ അത്ര ഉള്ളൂ വീട്ടില് ആ ആ
ആ പിന്നെ ആരു ഇല്ലോ പിന്നെ അമ്മക്ക് ഇഷ്ടണ്ടാവുമ്പോ അങ്ങനെ എടുത്താ മതിയല്ലോ ആരു ഇല്ലല്ലോ ചോയിക്ക നും പറയാനൊന്നു ആ അപ്പ പറയയിട്ടോ ഭർത്താവ് അവന അവന്റെ പരല്ലേ ഇഷ്ടണ്ടാവുബടുത്തമ ഇല്ലല്ലോ വയ്യായ് എടുക്കേണ്ട പിന്നെ അയിന പറി ഒകെ ഇണ്ട് അസുഖം വെര്ത് വെര്ത്തിച്ചാല് നോക്കാനും ഞാനുണ്ടാവും പൈസ ചെലവാക്കാനുണ്ടാവും വേദന സഹിക്കേണ്ട ഇങ്ങളാണ് അത് അനുഭവം തോന്നെള്ളൊണ്ട്
പിന്നെ അവർക്ക് എപ്പഴും നമ്മുടെ കൂടെ നി
നിക്കാനും കയ്യിൽ മം മം അപ്പൊ പറയും വയ്യെങ്കില് ണ്ടാക്കണ്ട സൗകര്യം പോലെ ണ്ടാക് കിയാ മതി ആക്കെ പറിം ആ കാര്യാണ് അക്കെ പറയും അപ്പൊ പിന്നെ പ വയ്യെങ്കിലൊക്കെ പിന്നെ എല്ലാരും എടുത്തെടുത്താണ് ഒരു തൊടീലാണ് ഞങ്ങളെല്ലാരും കൂടിയും അത്തത്ത തറവാട് ഇപ്പർത്ത്ക്ക് നോക്കിയാ തറവാട് ഇപ്പർത്തക്ക് വന്നാ കാക്കന്റെ വീട് അതുകൊണ്ട് ഞ്ഞി എന്നാലു ഓലു ഉണ്ടാവും ഓൽക്ക് നമ്മളും ഉണ്ടാവും
ഉം രണ്ട് മക്കളാണോ രണ്ട് പെൺപിള്ളേരാണോ
താങ്ക്യു ആ എനിക്ക് രണ്ട് മോളും ഒരു മോനും
ആഹ മൂന്ന്ു പേരാ
ആ മൂന്ന് പേരാണ് ചെറിയ ആള് മോനാണ് അവന് നാലു വയസ്സ് എൽ കെ ജി പറഞ്ഞൊയ്ക്ക്ണ്ട് ഇപ്പൊ ആഹ് ഔപ്പൊ ഓല്ക്ക് ഫുഡ് ഉണ്ടാക്കണം ട്ടോ ഓല്ക്ക് ഉച്ചക്ക് ചോറ്ണ്ടാക്കീണ്
ആഹ് ആഹ്
ഇ നമ്മക്ക് ങ്ങനെ നോമ്പകുമ്പ പ്രത്യേക വെശ് പ്പാണ് തിന്നോ ചോയ്ച്ചാ ഇല്ല്യ ന്നാ ഓൽക്ക് വേണം എടക്കൊ തതി ലക്കൊ ഞാൻ പറ അല്ലെങ്കിലു ഓല്കൊരു പച്ചള്ളം കിട്ടിയാലും മതി ഭക്ഷണം കൊടുത്താലും തിന്നൂല്ല ഇങ്ങനത്തെ സമയാവുമ്പോ നമുക്ക് ടെ ഇത്ണ്ടാവും കൊയക്ക ഉണ്ടാവും ക്ഷീണ ഉണ്ടാവും മടിയൊക്കെ ഉണ്ടാവും അപ്പോൽക്ക ഇല്ല ഇല്ലാത്ത സാധനങ്ങൾ വേണ്ട്യേരില്ല എല്ലലോൽക്ക് വേണ്ട്യേരും
ഉം അതാണ്
ചെറ നാടി ണ്ടായിപ്പോ ഒട്ക്കോ പൊറ് ത്ത്കൊട്ക്കോ പോയിന് മുറ്റത് കളിക്കിണ്ട് ചളി കളിക്കിണ്ട് ന്നൊക്കെ പറഞ്ഞ്
ഉം
പിന്നെ ഒഴിവ്ള്ള സമയൊക്കന്താ ചെയ്യാ
ഒന്നുല്ല കുഞ്ഞുണ്ട് മോനെ നോക്കണം അവനാണെങ്കി രണ്ടു വയസ് ആവുന്നതേ ഉള്ളൂ അപ്പ അവന്റെ പു റേയിൽ ഇങ്ങനെ നടക്കണ എപ്പോഴും
ഓടി കളിക്ക്ണ സമയം സമയാണല്ലോ ഇപ്പൊ ഓടി കളിക്കു ഓരോന്ന് വലിച്ചിടും വാര്യ വലിച്ച ഇടും എടുത്തക്കണേ നമ്മ എടുത്ത ക്ക്ണതെ ഹ് ഹ് ഹ്ആഹ് അയിന്റെക്കെ ഒരു സമയ
അത് പിന്നെ നമക്ക് സാരല്യ ഇത് നമ്മെ വീടെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാ റോഡ് സൈഡാ അപ്പം അവന് എപ്പ നമ്മള് ജസ്റ്റ് കഥകൊന്ന ഴിഞ്ഞാൽ അന്നനെ അവന് ചാടി വിളിയാ അപ്പ ആ ഒരു ആഹ് ആഹ് ഒരു ഇതുള്ളോണ്ട് ഫുൾ ടൈം
ഉം അവന്റെ പുറകന്നെ വേണ്ട രുംഇപ്പൊ വാരം മാത്രല്ലല്ലോ പലേതും നടക്ക്ണോണ്ടേ പേടിയാണ് മക്കളെ കാര്യങ്ങ നോക്കുമ്പെ പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്യാറ് മോനോടെ ഒറ്ങ്ങാണ് ഹസ്ബന്റൊക്കെ പണിക്കോയതാവുലേ
ഹലോ ക്കെ ആഹ് എടക്ക് വെച്ച് എനിക്കൊന്നും ചെയ്യാറാവുന്നില്ല
അഹ് ചെല സമയത്ത് ഇപ്പ വരുന്ണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെക്കെ തന്നെണ് ആഹ് പേ പിന്നെ മോന് റോട്ട്മൊക്ക് പോഹേൽണ്ട് വണ്ടിന്റെ മാത്രല്ല ഇപ്പൊ പലേതും കേൾക്ക്ണോണ്ട് അതൊരു പേടി യാണ് അറിയാ ആഹ്ഇപ്പ ആഹ് ആരും വിശ്വസിക്കാൻ പറ്റൂലല്ലോപ്പൊ ഉം പലേതും നടക്ക്ണ്ടല്ലോ നമ്മളെ നാട്ട് നമ്മള
ആറ് ആരേം കണ്ടല ആരേയും കൂടെ ങ്ങ് പോകും ആരെങ്കിലും വിളി ച്ചാമതി ഭയങ്കര എല്ലാരൊടും ഭയര കാര്യ എന്ന വച്ചാ എല്ലാരും പണി അങ്ങനെ കണ്ട് സം സംസാരിക്കുമ്പോ അങ്ങനെ പേടി അങ്ങനൊന്നുല്ല ആരെങ്കിലും വിളി എന്തെലും പറയുമ്പോത്തേക്കാ ചിരി വിള
ഉം ആഹ് അപ്പൊരു പേടിയാണ് ആരെയും വിളിച്ച പോയാലേ ആഹ് പേട്യോണ് മക്കളെ ശ്രദ്ധിച്ചില്ലേല്ലും നേരം കണ്ണ് തെറ്റിയാ മതി മക്കക്കറീല്ലല്ലോ നല്ലോ ചീത്തേണോ അറീല്ലല്ലോ ആഹ് പ്രായല്ലേ
അൽ
ഉം പിന്നെ ചെടികളും ഇതൊക്കെ ഇണ്ടാക്കോ
എന്തോ
ചെടികളൊക്കെ ഇണ്ടാക്കോ ചെടി പച്ചക്കറി ഇതൊക്കെ ഉണ്ടോ
ആഹ് ഇല്ല ചെടി ഇവിടല്ല എന്റെ ഞാൻ ഹസ്ബൻ്റിന്റെ വീട്ടില ഇപ്പ ഞാൻ എന്റെ വീട്ടിലാണെ ഇരിക്കുന്നെ അപ്പം ഹസ്ബന്റ് വീട്ടിലുണ്ട്. ഹസ്ബൻ്റ് വീട്ടിലുണ്ടെ ശെരിക്കും ചെടിയൊക്കെ ക്കെയ്ണ്ട്. ഇവിടെ അങ്ങനെ ചെടിയായിട്ട് വെക്ക്‌ന്നില്ല, കാരണം വെച്ചഴിഞ്ഞാലും എന്തെങ്കിലും വൃത്തിയാക്കുമ്പോഴേക്ക് അ ച്ഛനൊക്കെ അത് വെട്ടിപ്പറക്കിയങ്ങ് കളയും. ഹസ്ബന്റിന്റെ വീട്ടില് ഒത്തിരിയുണ്ട്. അവിടെ പിന്നെ നമ്മളല്ലേ അവിടെ ആരും ചോദിക്കാനും വരാനൊന്നും ഇല്ലല്ലോ.
ഹസ്ബന്റോ ല്ലേ, അമ്മിയച്ച
ഇല്ല ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ആരുമില്ല ഹസ്ബൻ്റിൻ്റെ അമ്മാമ്മ മരി ച്ചോയി. അപ്പൊ പിന്നെ ഇപ്പൊ ഞാനെന്റെ ഹസ്ബന്റ് പൊറത്താ പിന്നെ ഞാന് ഇപ്പ എന്റെ വീട്ടിലാ നിൽക്കുന്നേ, ഇടക്കിടക്ക് പോകും അ അത്രേ ഒള്ളു.
ആഹ് നന്നാക്കി എന്നിട്ടിങ്ങട്ട് പോരാ മതിയാവുല്ലേ, മ്മ് ഏഹ് ക്കെ അതോണ്ട് മോനെ നോക്കാന് അമ്മയുണ്ടാവുമല്ലോ
ആഹ് അമ്മയ്ണ്ട് അമ്മ ജോലിക്ക് പോക്ണ്ട് പിന്നെ എന്നുംല്ല വല്ലപ്പോഴും പോവും. പിന്നെ അപ്പറം ഇപ്പറം എല്ലാം ആൾക്കാര അച്ഛന്റെ ആൾക്കാരാ എല്ലാം, അപ്പൊ പിന്നെ നോക്കാനും എടുക്കാനൊക്കെ ആളുണ്ട്.
ഏഹ് ഞമ്മളെ ഇവടിം അങ്ങനെ തന്നെ ഞമ്മക്കും അയൽവാസികളില്ല ഒക്കെ കുടുംബക്കാരാണ്.
ആഹ് മൊത്തം അതന്നെ നാല് സൈഡും അതന്നെ കുടുംബ
ആഹ് ഹ ഹ ആഹ് ഞാൻ മറ്റെരു അയൽവാസികളും കൂടിയില്ല ഫുള്ള് ഈ ജംക്ഷ ഫുള്ള് ഞമ്മളെ പേരിന് കുടുംബാണ് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോന്നാലൊക്കെ അതൊക്കെ കുടുംബക്കാരാ, മ്മ് അയൽവാസി ഇണ്ടാവൊ ഇതാണ് നമുക്ക് എന്തും പറയാന്ന്ള്ള
എന്തോ കേട്ടില്ല ഏച്ചി
അയൽവാസികളൊക്കെണ്ടാവുമ്പേ ഒരു രസാണറിയാ
ആഹ് അതാണ് ഇതെല്ലാം കുടുംബക്കാര അപ്പറോം ഇപ്പറോം
പറയാനും പറ്റൂല ആവാനും പറ്റൂല ആ ഇതില് നടക്കണം മ്മ്
പിന്നെ മൂത്ത, മൂത്ത ആളെത്രയിലാ പഠിക്കുന്നേ
മൂത്ത ആള് പത്തില്.
ആഹ് അപ്പ തുടങ്ങിയതേ ഉള്ളൂ
ആഹ് അപ്പൊ സ്റ്റാർട്ടെയ്തിട്ടൊള്ളു
ആഹ്
ഹ്മ്മ്, രണ്ടാമത്തെ ആള് നാലാം ക്ലാസ്സിലാ
ആഹ്, ആഹ് എല്ലാരും ഒരു സ്കൂളിൽ തന്നാന്നോ?
മൂന്നാളും മൂന്ന് ഭാഗത്താ ആഹ് പിന്നെ മോ ആ ആഹ് മോള് രാവി ലെ ഒരു ഏഴ് മണിയാകുമ്പോത്തും പോകും ട്യൂഷൻ ഉണ്ടേ
ആഹ് ആഹ്
ട്യൂഷൻ കഴിഞ്ഞു വന്ന് സ്കു അവിട്ന്നഞ്ഞെ സ്കൂള് പോയി സ്കൂള്ട്ടന്നാ പാഞ്ഞ് വരും ഒരാള്സ്സ് ചെയ്ൻറ്റള്ളം കുടിച്ച് മദ്രസ്സ് പോവും, ഓള് പിന്നെ ഫ്രീയാണെങ്കിൽ രാത്രി എട്ട് എട്ടേകാല് എട്ടര ആവും.
ഓഹ് അതാണ് അത് വലിയ കഷ്ടം തന്ന പിള്ളേരെ ഹെൽത്ത്
ആഹ് ആഹ് പിന്നെ ഓള് ഈ ഈ പ്രാവിശ്യം മാത്രേ ട്യൂഷന് പോയിട്ടൊള്ളൂട്ടോ അതന്നെ ഞാ ഓള് പറഞ്ഞതാണ് പത്താം ക്ലാസ്സല്ലേ പിന്നെ സ്കൂൾന്നൊക്കെ പിന്നെ ഓടിച്ചു വിടാലലൊള്ളൂകയ്യോള്ളൂ പഠിക്കാന് പഠി എല്ലാരും കൂടി ആഹ്, അപ്പോൾ പറഞ്ഞ് ഇൻക് ട്യൂഷൻ വേണം ന്ന് ഉം, പറ്റത്തില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യേ പറിന് ണ്ടോള്, പക്ഷേ ഈ പ്രാവശ്യാണ് ഞാൻ ആക്കിയത്. അപ്പ എസ് എൽ സി ഒക്കെ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടന്നക്കെ പറഞ്ഞപ്പോ ഒരു പേടിയാണ് ഇപ്പൊ
ആ ഇപ്പ ഇങ്ങനെ ഓരോ വർഷം കഴിയ്മ്പോ ട
ടഫ് ആയി ആ വരിയാണ് അതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ വ ഏ വ വൺ അങ്ങനത്തെ ഇതൊന്നും ക്വസ്റ്റ്യൻ ഇല്ലല്ലോ വൺവേട് ഒന്നും ഇല്ലല്ലോ അപ്പൊ അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ഒരു വിധൊക്കെ രക്ഷപ്പെട്ടു പോയിനി ഇപ്പ അതൊന്നും ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചില ചില ഇപ്പോ മാറ്റിയോട് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ട്യൂഷന് പോയി ഞാന
അല്ല ട്യൂഷന് പോകുന്നത് നല്ലതാ നമ്മള് സ്കൂളില് മാത്‍സ് ഒക്കെ ആണെങ്കിൽ സിമ്പിള് ആയിട്ട് സോൾവ് ചെയ്യാനൊക്ക ട്യൂ പഠിപ്പിക്കത്തുള്ളൂ സ്കൂളിനകത്ത് അവരുടെ സിലബസ് അനുസരിച്ച് പോന്നഅല്ലേ
അങ്ങനെ അവര് പൂവണ്ട് ക്കോട്ടിട്ടോ